ഹലോ കേക്കാമോ
ആഹ് കേക്കാം പറഞ്ഞോ
ആഹ് അപ്പോൾ ടൈപ്പിന് പോയിട്ട് എത്ര മാസയി
ടൈപ്പിന് പോയിട്ട് കൊറേ വർഷം അവിടെ തന്നെയ ഉം
അപ്പൊ ഇതുവരായിട്ടും ആഹ്
ഇടക്കിടക്ക് പോവും ആഹ് പിന്നെ കുറച്ച് നാള് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ആഹ് ചാമേ ഇടക്ക് എഴത് ഈ ഒരു ഫ്രണ്ട് ഈടക്കാണ് വരാൻ തുടങ്ങിയത് അപ്പൊ അവള കൂടെ പോയിത്തടങ്ങി ഓ എക്സാമിനുള്ള ടൈം അങ്ങനെ എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടേള്ളൂ
അപ്പം ആ എക്സാം അപ്പൊ ഇപ്പൊ ഇനി പോണ്ടേ അപ്പൊ എക്സാം കഴിഞ്ഞല്ലോ അപ്പൊ ഇനി പോണോ
ആഹ് ഇനി പോണം അവക്ക് എക്സാം ടൈം ആവുന്നേ ഉള്ളൂ അപ്പൊ അവക്ക് വേണ്ടിട്ട് കൂടെ പോകുന്നു
ഓ അങ്ങനെ അപ്പം നിനക്ക് കഴിഞ്ഞു അവക് കഴിഞ്ഞില്ല
ഇല്ല കഴിഞ്ഞില്ല
ഓ ഓക്കേ
ഉം
അപ്പോൊ വാർത്ത ഒക്കെ വായിക്കോ നീ
ഹെ ഇല്ല
ഇത് ന്യൂസെങ്കിലും കാണന്ന് ഇൻസ്റ്റ വഴി യൂസെങ്കിലും കാണോ
ആ ഇൻസ്റ്റയിൽ കാണാറുണ്ട് പിന്നെ രാവിലെ ടി വി വെക്കുമ്പോ കേൾക്കാറുണ്ട് മൈൻ ചെയയറൽെന്നേ ഉള്ളൂ
ഇപ്പൊ ഈടക്ക് കുറെ ആക്സിഡന്റ് ഒക്കെ നടന്നാറഞ്ഞു
എന്തോന്ന
കുറെേ ആക്സിഡന്റ് ഒക്കെ നടന്നറിഞ്ഞു
അറിഞ്ഞ് അറിഞ്ഞ്
ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു കാറും ബസ്സും ും കൂടെ കൂട്ടിയിരിച്ചതൊക്കെ
ആഹ് ഇപ്പൊ പതിവായിട്ട് അതാണല്ലോ ന്ന ഒരു സ്ഥലത്ത് ഇടയ്ക്കോ ഉണ്ടായിരുന്നുള്ളരു സംഭവം
ഏ ഇവിടെ ഇല്ല മനസ്സിലായില്ലേ
വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു നെയ്യ ഏറ്റങ്കര അമരവിള ആ ഒരു ഭാഗത്തായിട്ട് ബസ് കൂട്ടിയിച്ച്
ആഹ് ആഹ് ഓ അങ്ങനെ ആഹ് ആഹ് അത് ഞാൻ കണ്ടായിരുന്നു ഞാൻ പോകുന്ന വഴിക്കാണ്
ആഹ് ആഹ് ആഹ്
അപ്പം അങ്ങനെ കണ്ടായിരുന്നു കാറൊക്കെ അങ്ങനെ ഭയങ്കര എന്താ ഇടിച്ചങ്ങ് ഇല്ലാതായി കിടക്കയാരുന്നു ആള് മരിച്ചല്ലോ ആഹ്
ആഹ്
ഓക്കെ അപ്പം സിനിമയൊക്കെ കാണാറുണ്ടോ നീ
ആഹ് ഞാൻ ഇല്ല
ഏഹ് ഒരു സിനിമയും കാണില്ലേ
കാണും ഇടക്ക് അത് തിയേറ്ററില് പോയി തുടരും അത് കണ്ട് ആഹ് അങ്ങനെ സിനിമ ആഹ് അതെ ഫസ്റ്റ് ആയിട്ട് കണ്ടത് പുലിമുരുകൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് തുടരും
അപ്പം എത്ര സിനിമകൾ പോയി കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ
രണ്ട് മുരുകനും തുടരും
മോഹൻലാൽ ഫാനാ
അങ്ങനെയൊന്നും ഇല്ല ആഹ് നല്ലൊരു എന്റർടൈൻമെന്റ് ടൈമന്റ് എന്റർടൈൻമിംഗ് ഉണ്ടെങ്കിൽ പോവും അങ്ങനെ ആരെങ്കിലും കേട്ടതാണെങ്കിലും കൊള്ളാന്ന് പറയുകയാണെങ്കില് പോവും
ഫാമിലിയിലൂടെ പോയതാ
ആഹ് അതെ
ഓക്കെ അപ്പം അപ്പം അല്ല തിയേറ്ററിൽ അല്ലാതെ ഫോണിൽ കാണില്ലേ
ഫോണില് ഇല്ല കാണാറില്ല ഇപ്പൊ കൊറച്ച് കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം കാണാറുണ്ട്
അല്ല
ഏതാണ് പേര്
കസിൻസ് കല്യാണം
ആഹ് അറിയാം അറിയാം
ആഹ് ആ സീരീസ് ആഹ് അത് ഈ ഇന്ന് ഇന്ന് കണ്ട് കഴിഞ്ഞായിരുന്നു ഇന്ന് നാളെയും എപ്പിസോഡ് ഉണ്ടായിരുന്നു അല്ലാതെ വന്നില്ലല്ലോ ഫ്രൈഡേ എല്ലാം ഫ്രൈഡേ ആണ്
ആഹ് അതാണ് അപ്പം ഇതിനൊരു എൻഡില്ലേ അപ്പം
അതറിയില്ല അതറിയില്ല അത് കാണാനുള്ള ത്രില്ലില്ലാണ്
അത് കൊള്ളാമോ പക്ഷെ കുറെ ഒരു ഏഹ് എന്താ പറഞ്ഞ ബോറാണെന്ന
അത് ആദ്യം കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും ബോറാണന്നൊക്കെ തോന്നും പക്ഷെ കണ്ടുകണ്ട് വരുമ്പോ അത് നമ്മുക്ക് കാണണന്ന് തോന്നും കാരണം അതിന്റെ ക്ലൈമാക്സ് എന്തരും അറിഞ്ഞുകൂടാതെ ഇറങ്ങി പോകാൻ പറ്റൂല്ലല്ലോ
ഓ എന്ന് പറഞ്ഞാ ഇപ്പൊ ഒരു എപ്പിസോഡ് കഴിയുമ്പം അടുത്തത് കാണാനുള്ള ഒരു ഇത് അവരിട്ടിരിക്കും അല്ലേ
ആഹ് അതെ ഫുള്ള് നാല് എപ്പിസോഡാണ് എല്ലാം വെള്ളിയാഴ്ചയും
ഓ അങ്ങനെ അപ്പ അത് ഫുള്ളിരുന്ന് കാണും ഉടനെ
അതെ അതെ അതെ
ഓ അതെ അതെ അപ്പൊ വേറെ അല്ലാതെ ഈ തിയേറ്ററിൽ അല്ലാതെ ഒരു സിനിമയും കാണില്ല
ഇല്ല ഇല്ല ഇല്ല പിന്നെ ടിവിയില് വല്ലപ്പോഴും മറ്റേ നല്ല സിനിമ എന്തേലും കൊർച്ച് ലവ് റിലേറ്റഡ് ആയിറ്റ്ള്ള എന്തെങ്കിലും വരേണെങ്കി കാണും
കാണും അല്ലാ എന്നാലും ഒരു സിനിമ ഇങ്ങനെ ടെലിഗ്രാമിൽന്ന് ഡൗൺലോഡ് ചെയ്ത് പുതിയ സിനമകള്
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല
അപ്പൊ റ്റി വി യി ല് വന്നാ മാത്രം
അതെ
ആ അത് കൊള്ളാലാ
ഉം
തവിനോരെ മിന്നൽ മുരളിയൊക്കെ കണ്ടിട്ടുണ്ടോ
ഇല്ല ഇല്ല
ഇല്ല അപ്പം ശരി എങ്കി മണിച്ചിത്ര താഴ് കണ്ടിട്ടുണ്ടോ
അത് കാണാറുണ്ട് അത് ഇപ്പ വന്നാലും കാണാറുണ്ട്
ആ അപ്പം ഇപ്പൊ ഈ പുതിയ സിനിമ ഇപ്പം ഇതിൽ ഇടുവല്ലോ റ്റി വി യില് എറങ്ങി കൊറച്ച് കൊറേ കഴിയുമ്പോ അപ്പഴും കാണൂലേ
ഉം നല്ലതാണേല് മാത്രം കാണും അല്ലാതെ ഇപ്പം ഈ മിന്നൽ മുരളി അങ്ങനത്തെ സിനിമയൊന്നും എനിക്ക് വലിയ താല്പര്യം ഉള്ളതല്ല
അപ്പം ഈ അജയന്റെ രണ്ടാം മോഷണം ഒക്കെ കണ്ടായിരുന്നോ
ഇല്ല
ആ അപ്പൊ പ്രേമലു
ആ അത് കണ്ടായിരുന്നു
ഉം അപ്പം ലവ് കോമഡി അതൊക്കെയാണ്
അതെ അതെ അതെ
അപ്പം ഈ എടയ്ക്കൊരു സിനിമയിർ ഈ മഞ്ഞ്മൽ ബോയ്സ് തൊക്കെ കണ്ടോ
മഞ്ഞുമൽ ബോയ്സ് ഇല്ല
ഇല്ല അപ്പ പ്രേമല് കണ്ടിട്ട് നെസ്ലൻ ഫാൻ ആണോ അതോ
ഏയ് അങ്ങനെ ഫാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുല്ല
അപ്പൊ എന്താണ് പ എന്ന് പറഞ്ഞാ എന്തെങ്കിലും ഒരു സമയം പോക്കിന് എൻ അപ്പൊ കറക്റ്റ് സിനിമ കണ്ടോ
ഇല്ല ഫാൻ ആണെന്നേ ഒള്ളൂ സൂര്യ ഫാൻ ആണെന്നെ ഒള്ളൂ പക്ഷേ അങ്ങനെ സിനിമ അധികം കാണാറില്ല
അപ്പൊ സു നേരത്തെ എറങ്ങിയ ജെ ബി എം എങ്കിലും കണ്ടിട്ടുണ്ടോ?
ആ അത് കണ്ടിട്ടുണ്ട് സൂര്യയുടെ സിനിമ പകുതിയും കണ്ടിട്ടുണ്ട്
പകുതിയും അപ്പം ഈ മറ്റേ ഈ എടയ്ക്ക് ഏറ്റവും ലാസ്റ്റ് എറങ്ങിയത് ഏത് ആ റെട്രോ
അത് കണ്ടിട്ടില്ല പകുതിന്ന് ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ന്നല്ല
പണ്ടത്തെ പകുതി
ച്ച് ആ കൊറച്ച് ഫേമസ് ആയിട്ടുള്ള സിനിമയൊക്കെ ഉണ്ടല്ലോ
ഓക്കെ അയൺ അതൊക്കെ ആണോ?
അങ്ങനെയല്ലാ ആഹ് ഈ മറ്റേ താനേശീന്ത കൂട്ടം പിന്നെ ജൈബിൻ
അത് പക്ഷേ അത്ര ഇതില്ലല്ലോ എന്ന് പറഞ്ഞാ സൂര്യയുടെ ഏറ്റവും കിടിലൻ സിനിമന്ന് പറയുന്നത് അയൻ ആണ് അത് കണ്ടിട്ടില്ലേ അപ്പം
ഇല്ല
അപ്പ എന്ത് പാനാണ് നീ
ഉം
അപ്പം ഗജിനിയും കണ്ടിട്ടില്ലേ മറ്റേ ആഹ് ആഹ് എന്തിര് അപ്പം കൊറോണ ടൈമിൽ പൊട്ടി മുളച്ച ഫാനാണ്
ഓഹ്
അപ്പം ഈ ഇപ്പൊ ഈ എന്ന് പറഞ്ഞ ഈ ഒരു രണ്ടായിരത്തി ഇരുപത് ആ സമയത്തുള്ള സിനിമകളാണ് ത്രങ്ങളിലുണ്ട്
അതെ അതെ അതെ
അപ്പൊ പഴേതൊന്നും കണ്ടി
ഇല്ല ആഹ് പിന്നെ അവര് താമസായി ട്ടുള്ളൊരു സിനിമ ഉണ്ടല്ലോ ആഹ് അതല്ലാ ഒരു ആഹ് അത് കണ്ടിട്ടുണ്ട് ഉം സില്ലിങ് ഒരു കാതൽ
ആഹ അത് കൊള്ളാം ഇപ്പൊ കൂടുതലും ലവ് ആണ്
അതെ അതെ
അപ്പം ഈ മമ്മൂട്ടിയിടെ ഒന്നും കാണൂലേ അപ്പൊ വിജയിയുടെ സിനിമകളൊക്കെയോ
ഏയ് ഇല്ല ഒട്ടും കാണാറില്ല വിജയിയെ ഇഷ്ടവേ അല്ല.
ട്ടല്ലേ
ഇല്ല
അപ്പോ വിജയ് ഇപ്പം ഇത് വിജയിടെ സിനിമകളൊന്നും ഇഷ്ട കാരണം ഏഹ് സിനിമകളൊന്നും കാണാത്തത് കൊണ്ടാണോ അതോ കണ്ടിട്ട്
ഇല്ലാ കാണാ ത്തത് കൊണ്ടാണ് പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സൂര്യ ഫാൻ ആയത് കൊണ്ട് എല്ല
ഒരാളെ അല്ല ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ വേറെ ഒരാളെ വെറുക്കണെന്നുണ്ടോ.
ആഹ് അങ്ങനെയില്ല എങ്കിലും നമുക്കൊരാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റൂല്ലല്ലോ. സൂര്യയെ എടുത്തു മാറ്റി വിജയിയെ വെക്കാൻ പറ്റുലല്ലോ.
അല്ല ഞാൻ ഒരു കാര്യം ചോയിക്കട്ടെ.
ആഹ്.
ഇപ്പം നിനക്കൊരു ഫ്രണ്ടുണ്ട്.
ആഹ്.
രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്.
ഉം
ഒരാളെ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് മ
വെർക്കും രണ്ടും ഫ്രണ്ട്സ് ഒണ്ടെങ്കിൽ രണ്ടു പേരും ഒരു പോലെ സ്നേഹിക്കും അതില് ഒരാൾക്ക് പ്ര പ്രത്യേകിച്ച് സ്നേഹം കൊടുക്കൂല.
ആഹ് കൊടുക്കും.
കൊടുക്കൂല കൊടുക്കൂല രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കത്തേ ഉള്ളൂ.
ആഹ് ആഹ് അതാണ് ഞാൻ ചോദിച്ചേ
ആഹ്
അപ്പം ഇപ്പോ സൂര്യയെ ഇഷ്ടാണെങ്കി വേറെ അതേപോലെ വേറൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റൂല.
ഇല്ല.
ഓഹ് അപ്പൊ സൂര്യ എല്ലാവരെക്കാളും ഇഷ്ടാണ്. ജ്യോതികക്ക് ഇതറിയാമോ?
ആഹ് ജ്യോതികക്ക് അറിയില്ല. സൂര്യ ഫാൻസ് എന്ന് പറയുമ്പം കടല് പോലെ കെടക്കല്ലേ അപ്പൊ ജ്യോതികക്ക് ഇനിയിപ്പോ എല്ലാരെയും അറിയണമെന്നുണ്ടോ?
പക്ഷേ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാ ഏ- സൂര്യയുടെത് സൂര്യ ഫാൻസ് കടല് പോലെയാണെങ്കിൽ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞാ- ഒരു ബരിയം എന്ന് പറഞ്ഞാ ഒരു കടലല്ല, ഒരു പത്ത് കടൽ ചേർന്ന അത്രയും ആൾ- ക്കാറുണ്ട്.
ആഹ് ഇപ്പോ കാണുവായിരിക്കാം.
ഇപ്പഴല്ല പണ്ടേ ഒണ്ട്.
എനിക്ക് അത്ര തോന്നിയിട്ടില്ല ഫീല് ചെയ്തിട്ടില്ല.
പക്ഷേ എടക്കൊരു സമയം സൂര്യയുടെ സിനിമകളൊന്നും അങ്ങനെ ക്ലിക്ക് ആയില്ലല്ലോ.
ആഹ് ഇതുവരെ എറങ്ങിയതൊന്നും പൊട്ടിയിട്ടില്ലെന്നാണ് എനിക്കറിയാം എന്നുള്ള ഇത്
ഈ നീ പറയണ ഈ എൻ ജി കെ യാ താനാ സേന്ത് കുട്ടി ഇതെല്ലാം പൊട്ടി- പൊട്ടിയതാണ്. ഈ എന്നിട്ട് ഇറങ്ങിയ ഒരു എന്റെ എതിർക്കും തുന്നി ന്തവൻ കണ്ടിട്ടുണ്ടോ.
ഇല്ല
ആഹ് ഇതെല്ലാം പൊട്ടി പൊട്ടി- ഒരു പത്ത് വർഷമായിട്ട് ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നു എന്നിട്ടാണ് ഇപ്പം - കഴിഞ്ഞ വർഷം നല്ല ഒരു സിനിമ വന്നത് ഇതൊന്നും അറിയാതെയാണോ താൻ ഫാൻ ആയിട്ടിരിക്കുന്നത്
അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതാണ് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ പിള്ളേര് തമ്മില് ഒരു - ഒക്കെ ഇതൊരു ഇതാണല്ലോ വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ അങ്ങനെ ചോദിച്ചു ചോദിച്ചു സൂര്യ ഫാൻ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇടം